നല്ല വർത്താനം എന്തെക്കെ
സുഖാണ്
ഇന്ന് മദ്രസ്‌ ഇതൊക്കെണ്ടൊ
ആഹ് ഓൻ മദ്രസ്സ് പോയിനീ മദ്രസ് വിട്ടാ തമിലെ പോകി ട്ടിഴ അപ്പൊ വിളേക്കള് ഒക്കെ തീർക്കാൻ വിചാരിച്ചു
ആഹ്
അഹ് മദ്റസ്ട്ടെന്നാ പിന്നെ ഫോന് ഇത് സ്കൂളില്ലല്ലോ.
ആഹ് ഇന്ന് സ്കൂളില്ല? ആഹ് പിന്നെ ചായക്കുടിച്ചോ?
ആഹ് ചായുട്ച്ചു.
ഏഹ്എ
ചായുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനിരിക്ക, ഞാന് അകഒക്കെ അല്ലെ അടിച്ചു വരാങ്ങനെ നിക്കാണ് അപ്പൊ ഞാൻ വിള്ച്ചതാ.
ആഹ് ആഹ് ആഹ് ഉം
ഒരാ പണിൺ കഴിയുമ്പോത്തിന് രണ്ട് മൂന്ന് മണിയാവും.
മാലയാവു ആഹ്. ചെറിയ കുട്ടിയാള് കുട്ടിയാള് ഇണ്ടോ?
ആഹ്
ആഹ്
ചെറിയ കുട്ട്യാൾണ്ട് ഓല്പ്പെൻത്താ ഇവ്ടെ നടക്ക്ണ്ട്. ഓല് ഇപ്പെണീറ്റിട്ടുള്ളൂ ചായഉടിച്ചിണ്ട്.
ആഹ് ആഹ് ഉം
പിന്നെന്താവ്ടെ ഇങ്ങക്കെത്ര മക്കള്ണ്ട്?
മൂന്നെണ്ണം.
ഏഹ്
ഉം ഒന്ന്ന് മൂന്ന് വയസ്സായിട്ടൊള്ളൂ. ൻ്റെ ചെറ്തിന്.
ആഹ്
രണ്ടാമത്തീന് എട്ട്.
ആഹ്
ഫസ്റ്റ്ത്തീന് പിന്നെ അഹ് ഓള് എട്ടാ ക്ലാസ്സിലാണ് പതിമൂന്നെയസ്സെയിക്ക്ണ്.
ആഹ് ആഹ്
അങ്ങനെ ഇന്നിട്ട് എന്തക്കെ?
ആഹ് ഒക്കെ സുഖന്നെ. ആഹ് ഇപ്പ ചെറുതായിട്ട് ആഹ് ചെറുതായിട്ട്ണ്ട്.
അഹ്അഹ്
നല്ല പല്ലാണും ന്നാല്. ചെറ്തായിട്ടൊക്കെ പൊറ്ത്തറ്ങ്ങാൻ പ
ഇപ്പെണീറ്റോണ്ടേ ഓളുപ്പ എണീറ്റിട്ടൊള്ളെ അപ്പൊരു കുറുമ്പ ട്ടിങ്ങനെ തോളത്ത് കട്ക്കാണ്.
ഇവര് പിന്നെ രാവിലെണീറ്റാലോൽക്ക് ചായെന്തേല് കിട്ടണം.
ആഹ്
ഓൽക്ക് ചായെന്തേലൊന്ന് അ ദോശ അങ്ങൻത്തൊന്നും പറ്റൂല്ല അമ്മൾ അമ്മള് കൊടുക്കാൻ പറ്റൂല ഓൽക്ക് സ്വന്തങ്ങനെ ഇട്ത്ത്ന്ന്ണ കയ്യിണാവണം. സ്വന്തക്ക് തിന്നണം.
ആഹ് അതന്നെ ഇവക്കു അങ്ങൻ തന്നേണ്. ഓൾക്ക് ഒറ്റക്ക് തിന്നണം. നമ്മള് കൊടുത്താൽ ഇപ്പൊ എന്തേലൊക്കെ പ്രത്യേയിച്ചെന്തെങ്കിലൊക്കെ ഉണ്ടാക്കാണെങ്കി അപ്പൊ ഒറ്റക്ക് തിന്നണം. വാരി കൊടുക്ക്ണിലേറെ നല്ല് ഏഹ്
ഒരാക്കിട്ടൊടുത്താ പിന്നെ ആ പ്ലേറ്റ്ന്ന് പിന്നെ നമ്മള്ട്ക്കാൻ പാടില്ല. വേറെല്ലോലും
അങ്ങന്ണ്ട്ല്ലേ?
ആഹ് ഞാനാദ്യം തന്നെ രണ്ട് പ്ലേറ്റിലാക്കി കൊട് ക്ക്ണ് അല്ലാന്ന്ണ്ടെങ്കില് ഒരാഅ് ഞാൻ ചെൽ യഹ് അതെ എനിക്ക് മറ്റേ രണ്ടാൾക്കും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോണ്ടിക്കായിരുന്നേ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീണ്ട് എടുക്കാൻ പോവാണ മ്മളുണ്ടല്ലോ ഒരു പാത്രത്തി തിരിച്ച് രണ്ടാക്കും തട്ടണ് അത് ആഹ് അത് പറ്റൂല അത് ആദ്യന്നെ തിരിച്ചു കൊണ്ടന്നോ
അദ്യമേ തിരിച്ചു കൊണ്ടുവന്നു
ഉ ഉം ഉം ഒരാൾക്ക് ഭയങ്കര ആഹ് വേറെ വേണം ആഹ് ഈപ്പേരികളൊക്കെ വേറെ കഞ്ഞി പിന്നെ ഞാൻ കഞ്ഞിക്ക് കൊടുക്കുമ്പോ ചോറ കൊടുക്കുമ്പോ ഞാൻ തന്നെ കൊടുക്കും ചോറ്ന്നാ ചെല സമയത്തൊക്കെ ഒലക്ക് വാരിതിന്നണം അ ആകെ ഇബിടുങ്ങനെ നെലത്തൊക്കെ കളിയേ
ആഹ് ആഹ് ആഹ്
കഞ്ഞി ഞാൻ കൊടുക്കും ആഹ് ഇപ്പേരികളന്തെലുണ്ടെങ്കില് അത് ഞാൻ പ്ലേറ്റ് കൊടുക്കും
ആഹ് ആഹ്
തിന്നാനൊക്കെ മടിയാണ്
ആഹ്
അങ്ങനെ
കയിക്കോ എന്നിട്ട്
ആഹ് അങ്ങനെന്നല്ല ഓർക്ക് ഇഷ്ടല്ല എന്തെങ്കിലൊക്കെ ആണെങ്കില്
ആഹ്
ഇവക്ക് നല്ല കറികളൊക്കെ വേണം നല്ല തേങ്ങയൊക്കെ അരച്ച അങ്ങനത്തെല്ല കറികള്
ആഹ്
ചിക്കൻ കറിക്കെ ഇഷ്ട ചിക്കനോ പിന്നെ മീൻകറി എരിവ്ണ്ട അധിക ഉണ്ടാവരുത് എന്നാ ഇഷ്ട ങ്ങക്ക് തേങ്ങ അരച്ച കറികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ട ആഹ് പുളി വല്ല വല്യ ഇഷ്ടല്ല പുളിനോട്
ആഹ്
നമ്മള് ത ഏ നമ്മള് തൈര ക്കെ വാർന്ന കാ കറികൾ ഉണ്ടാക്കുമല്ലോ ആനോക്ക് ഇഷ്ടല്ല
അപ്പല്ല ചായക്ക് കടിണ്ടാക്കിയ
ന്ന് ഞാൻ പൂരി ഉണ്ടാക്കി
ആഹ്
ഞാന് ഗോതമ്പ് മാത്രം ഉണ്ടാക്കിയാല് ആഹ് ഒരു ഇത്ണ്ടാവല്ലോ ച മൈദേ കൂടി കൂട്ടിക്കാണ്ട്
ആഹ് ആഹ് അപ്പൊ നല്ല രസ ആണല്ലോല്ലേ ആഹ് ആഹ് ആഹ് ഇപ്പത്തരാട്ടോ ഇന്നലെ
ഉ
ഉം ഉറങ്ങ് ക കരയാ
ആഹ് ഒ ഒരാൾ ഒരാളെ എടുത്തോണ്ടി
ഇന്നലെ രാത്രി വളൊ ഇവളൊക്കൊർങ്ങ്യേപ്പോത്തിന് പന്ത്രണ്ട് മണ്യായികി. ഫോണ്ങ്ങട്ട് ചോയ്ച്ച്ട്ട്ഞ്ഞേ ഉം തല മുടി മങ്ങട്ട് പുട്ച്ച് ച്ച്ങ്ങാണ്ട് ങ്ങട് വലിച്ച്ങ്ങാണ്ട് ആകെങ്ങട്ട് കത്യെട്ക്കെനി അയ്ല് പിന്നെ ഞാന് വിളിച്ച് കഴിഞ്ഞേക്ക് പിന്നെ ഞാൻ കൊട്ത്തു. ഉം
ഞാം പിന്നെ രാത്രി വേം വാങ്ങ്യെക്കും.
വാങ്ങ്യെക്കുല്ലേ ആഹ് ആഹ് ഒർങ്ങ ആഹ് ഓർങ്ങാന്ല്ലേ.
ആഹ്
ആഹ് ന്നട്ട് ചീ ത്തർഞ്ഞ്ങ്ങാണ്ട് വാങ്ങ്യച്ചതേനു അയ്‌ല് പിന്നിം ഓള് കരയെന്നെ.
ആഹ് ഞാൻ ന്റെ വെല്ല്യെ മകളങ്ങനെ ഫോൺ കിട്ട്യാ പിന്നെ ഒർങ്ങൂല ഏത് എ ത്താ അല്ലെങ്കി ഓള് വേഗൊർങ്ങ്ണോള് ഫോൺ കിട്ട്യാ ഓർങ്ങൂല്ല. ഞാൻ മേം വാങ്ങ്യക്കല എന്ന വേം ഒർങ്ങും.
ആഹ് ആഹ് എന്തിനാ കരീണ്?
അതോര് ഒരാളെ ചായ ഒരാള്ട്ത്ത്.
അത് കൊണ്ടാണ് കരീണ്?
എന്തേലൊക്കെണ്ടാവും രണ്ടാളും തല്ല നോക്കി നടക്കണം.
ആഹ് നോക്കി നടക്കണം നല്ലോണം ശ്രദ്ധിച്ചണം ഈ പ്രായാവുമ്പളെയ്
ആഹ്
ഉം കുര്ത്തക്കെട് ഒപ്പിച്ച്ണ പ്രായാണ്.
ഉം ഇന്റെ വെല്യോളെന്നങ്ങനേണേ വെല്ല്യോള് വയങ്കര വ് പിത്തനേനി.
ഏഹ് എവ്ടെലും
ആഹ് ആഹ് വീണെ ഇപ്പൊ വീണെ ക കയ ത്ത്ന്ന് വടെ മാലേല് ണ്ടല്ലോ അത് ചതവ്ണ്ടായിനി അപ്പൊ കാണിച്ചപ്പോ ശെര്യായി വെര്ന്ന്ണ്ട്.
ഏഹ്
കെട്ട് പ ഒരു മാസം കെട്ടാം പർഞ്ഞീനി.
ആഹ അത്ര നിന്ന്ട്ട്ണ്ടാവൂലല്ലേ കെട്ടിയ്യെ കെട്ട്യൊ?
ആഹ് കെട്ടീണ് അതൊന്നും നിക്ക്ണ്ല്ല ഓള് നിക്കൂല ഓള് ഓള് ഹോസ്പിറ്റൽല് കാത് ആടാ ശ്പത്രീല് കാൺച്ച് വന്ന് വീട്ട് ക്കെത്യെപ്പോത്തിനെന്നെ ഓള ത് കയ്ച്ച്ട്ട്.
ആഹ് കഴിച്ചു അതെന്നെ കുട്ട്യേള് ഒന്നോല ഒക്കെ കെട്ടാനും
ആഹ് ഒരു വള്ള്യായിട്ട് ങ്ങനെ ഇടണം പർഞ്ഞ്. ഒര്ത് ഇപ്പൊ കൊറേ കൊറവ്ണ്ട് കുട്ട്യേൾ താവുമ്പോ പിന്നെങ്ങനെ ശെര്യാവെ
ആഹ് ആഹ്
ഓളോരു ദിവസം ണ്ടടീ ഇട്ക്ക്മ്പോളൊക്കെങ്ങെ കരിണ് അപ്പോ ഞങ്ങള് വിചാര്ച്ച് ശീലക്കേടെന്തേല്വാണ്. പിന്നെ ഞാനൊര് കല്യാണം കഴിഞ്ഞ് വെർതെങ്ങനിര്ന്നപ്പോ പക്ഷെ ഇന്റെ വീട്ട്ത്തെ പണി തൊക്കാവുമ്പോ ഓലെ ന തിന്നാൻ കൊട് ക്ക അങ്ങൻത്തെ കാര്യങ്ങൾ ചെയ്യല്ലാതെ ഏഹ് ശെരിക്ക്ങ്ങനെ അവടി ബടിം നോക്കൂലല്ലോ. അയ്‌നൊന്നൊയ്വ്ണ്ടാവൂല അപ്പ ഞാനിങ്ങന വെറുതെ ങ്ങെനിര്ന്നപ്പോ വെറ്തൊളെ കഴ്ത്ത്‌ ലൊട്ടപ്പൊ അവടെങ്ങനൊര് ഏഹ് പൊന്തിങ്ങനെ നീര് വന്നാതിരിങ്ങെനെ നിക്ക്ണ്ട് പൊന്തിക്കാണ്ട്. ആ എൽ എല്ല് ങ്ങനെ തള്ളിക്ക്ണ്ട് അയ്‌ല് പിന്നെ കൊണ്ടോയി കാണിച്ച്. അപ്പളാണ് ചതവ്ണ്ട ർഞ്ഞ്.
ഉം ഉം ഏഹ് ഏഹ് ആഹ് ആഹ് അറീലമ്മളെ ഓല് ക ഓല് എവിടക്കെ പിടിച്ചു കേറൂലേ അപ്പൊ ഞമ്മള് കാണാത്ത ടൈമിലെക്കര ഓള് ചെലപ്പോ കൊ ഇണ് പൊട്ട സൗണ്ടോറച്ച ഉം അള്ളോട്ത്തുകൂടിയും പിടിച്ച് കെറും
ഇവലങ്ങനെനെ ഇവിടെ ടേബിൾ മേലൊന്നും ഒച്ച മസാല വെക്കൂല സോപ്പുകളൊക്കെ ടച്ചിട്ട്
ആഹ് ആഹ്
സോ സോഫന്ന് വന്നാലാർക്കു ഇരിക്കാൻ കഴിയില്ല ഒക്കെ തിരിചിട്ടിട്ട ഒക്ക മറിച്ചിട്ട ഒലു കേറും അയ്മേലൊക്കെ കേറ ഒരാളാണെ കൊഴപ്പല്ല രണ്ടാളും കൂടി ആവുമ്പോ നോക്കാനയില്ലേ ഞാന അതുല അട പോ ആഹ്
ഉം പിന്നെ ആഹ്
പോർത്ക്കാണെ റോഡിന്റെ വക്കത്തു ആണേ റോട്ടിമ്
ആഹ് ആഹ് ആഹ് ആഹ് ഉം മതിലുണ്ടോ മതില്
ഇല്ലല്ല മുറ്റത്തെ കേറ അറങ്ങണ തന്നെ റോട്ട്മക്ക
തന്നെ ആഹ് എന്നിട്ട് എന്താ അവിടെ കാട്ടിക്കണ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ റോട്ട് പിന്നെ എന്തേലും മതിലൊക്കെ കെ സൈടൊക്കെ കെ ട്ടണം അയ്നിപ്പൊക്കെ കൊറെ പൈസയാകും വിച്ചാര്ചാണ്ട് അങ്ങെ നിന്ന.
ആഹ് ആഹ്
ഞങ്ങള് അങ്ങനെ ഇപ്പോ ഇട്ത്ത്. പിന്ന ആക്ക പോലെ കെട്ടാചാര്ച്ച്.
ആഹ് ആഹ് ആഹ്
പിന്നെ പണി ഇല്ലാത്തോണ്ടെ
ആഹ് അതാണേ ഉം ഇവിടം നനായി പേപ്പിങ്ങായിട്ടേ ടേപ്പിങ്ങാണ് അപ്പൊ ഈ മഴെയ്യുമ്പോ പണി കമ്മി ആവല്ലോ. മറ്റേ പ്ലാസ്റ്റിക്കിടലും ഒക്കപ്പാട ആകുമ്പപ്പ ഈ മഴത്ത് നല്ല മായിം വെയിലുംമ്പാട ആകുമ്പളൊക്കെ അങ്ങനെ പോയിനു.
ഉം
ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ്
അന്തേച്ച ഒരു പണി മാത്രം നോക്കിക്കും. ഇപ്പൊ കൊറേയൊക്കെ എല്ലാ
എൽ എല്ലാ പണി ആഹ് മറ്റേത് എന്തിനാ പൊന്നെ ഓ ആഹ്
ഒരു പണി മാത്രം നോക്കികും. ആഹ് അത് ഇല്ലെങ്കി അവിടെ വീട്ടിലിരിക്കും
ഇരിക്കല്ലേ എന്തേനു പണിണ്ടായിന്
മണലേനി
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അത് എപ്ലേലും ഇണ്ടാവൊള്ളൂ അവ എന്തേലും പ്രശ്നൊക്കെ ആയാല്.
ആഹ് ആഹ് പിന്നെ വീട്ട് തന്നെല്ലേ
ആഹ് ആഹ് പോലീസൊക്കെ കൊഴപ്പ ആഹ് വറെ പോലീസാർക്ക് കൊഴപ്പൊന്നുല്ല ആൾക്കാർക്കാണ് കൊഴ പ്പോപ്പോല് എന്തെങ്കിലു പരാതി കൊടുത്താല് ബൗ ബൗ.
ആഹ് ഉം
അപ്പ എന്തേലും പരാതി കൊടുത്ത ഓല് വന്ന് കാണ്ട് ഇതാക്കും ഓലെന്നെ പറിം ഞങ്ങക്ക് ഞങ്ങള് എങ്ങനെങ്കിലും ഇട്ത്ത് പൊയിക്കോട്ടെ വിചാര്ച്ചും പിന്നെ ആഹ് ക്കാരോരോ പരാതി കേൾക്കുമ്പൊ വരാതെക്കാം കഴിയൂലല്ലൊ ഓലെ ജോലി ഓൽക്ക് ഇട്ക്കണ്ടെ
അതാണ് ആഹ് ഉം ഇന്നട്ട് അങ്ങനെ അങ്ങനെ വന്നീനോ കുട്ച്ചാണ്ട്
ആഹ് അങ്ങനെ വന്ന് ഇപ്പ ന്നാള് കൊറേ എട പണില്ലേനി ഓ ഓൽ തന്നെ എടങ്ങേറാണെ അത് പോലെന്നെ അറിം എങ്ങനെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ ന്ന്ള്ളോരു നെലേല് ഓലും വേര്നെ പക്ഷെ ഓലറിം ഞങ്ങള് പരാതിയോണ്ട് വെരാണ് ഓൽക്കെന്നെ ഭയങ്കര എടങ്ങേറ് അങ്ങനെ ഓല് ഇത്രി കഷ്ടപ്പെട്ട് വാരി ഇണ്ടാക്ക്ണതല്ലേ ഓര് കിട്ട് പരാതി കൊടുത്ത് ഇങ്ങട്ട് ഓരോ ബുദ്ധി മുട്ടിച്ചപ്പെ പിന്നെത് വരാതെന്നാ ഓലെ ജോലി ഓലെ ജോലിക്ക് എതിരെ പരാതി തരൂലേ ആഹ് ഞമ്മള് പർഞ്ഞൊട്ത്ത്ട്ട് വന്നിട്ടില്ല പർഞ്ഞാണ്ട്
ആഹ് ആഹ് ആഹ് അത് പിന്നെ അത് പിന്നെ കിട്ടൂലല്ലോ നമ്മക്ക്
ഏഹ് ഏഹ് അത് പൊയേക്കെന്നെ തട്ടും ചെലേപ്പൊക്കെ കൊ അധികം പോയിന്നാണ് ജെസിബി ഒക്കെ വന്നാണ്ട് പോയൊക്കെക്കെ തട്ട്യേക്ക
എഹ് എഹ് എഹ് ഉം
ആർക്കെങ്കിലും ഒരു വെറുപ്പുട്ങ്ങ്യാലേ ഓലണ്ട് പർഞ്ഞോടുക്കും
പർഞ്ഞൊട്ക്കും അതാണ് ഉം
അതെല്ലോട്ത്തും അങ്ങനെന്നെ ഇവടെ മാത്രല്ല എല്ലാ ഏര്യലും ആരെങ്കിലും ഒരാള്ണ്ടാവും ഇത് പർഞ്ഞ് കൊട്ക്കാന് ആഹ് ഞങ്ങളെ ഇവട്ന്ന് നോക്ക്യാ കാണും പക്ഷേ എന്നാ ഞങ്ങളെ വീട്ട് വെള്ളതുല്ല ഞങ്ങളെ വിട്ന്റെ തായൊക്കെ വീട്കള്ണ്ട് ഇന്നാലും ഇവട്ന്ന് നോക്ക്യാ കാണും മരങ്ങളോടൊക്കെ ചെറുതായിട്ട്ങ്ങനെ കാണാ ന്നാ വീട്ന്റെ മേലേക്കെ നിന്നാല് നല്ലോം കാണ
ആഹ് മഴക്കെ നല്ലോം പെയ്യുമ്പളാണ് ല്ലേ പേടി ഉം ഇല്ലല്ലേ ആഹ് ആഹ്
അയിന്റെ താഴെക്കെ കോറെ വീട്ണ്ട് പക്ഷെ ഞങ്ങള് മേലായോണ്ട് ഞങ്ങക്ക് ഇങ്ങനെ നോക്കിയാല് കാണും
ആഹ് ഇന്നാ അയ്ക്കോട്ടെ ട്ടോ ആഹ് ഇന്നാ ഇങ്ങട്ട് അടിച്ച്